ഹലോ ആഹ്
നമസ്കാരം
നമസ്കാരം ആഹ് സുഖാണ്
സുഖല്ലേ ഞാന് നിങ്ങളെ ക്ലാസ്സില് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഒരു രക്ഷിതാവാണേ അറിയില്ലേ
ആഹ് മനസ്സിലായി മനസ്സിലായി നങ്ങള് ന്ന് പാരീസ് ചെറുതായിന്ന് കൂടീഞ് ഒരു
ആഹ് ഓക്കെ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ ഞാന് നാട്ടിലില്ലായിരുന്നു അതുകൊണ്ടാ കൂടാൻ കഴിഞ്ഞ കല്യ
ആഹ് കുട്ട്യേളെ നിലവാരം മനസ്സിലാക് കാനം രക്ഷ ഏഹ് ക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കാന് എല്ലാ കുട്ട്യേളെയും രക്ഷിതാക്കളെയും സ്ഥാപനത്തിലേക്ക് വിളിച്ചുനു അപ്പൊ നിങ്ങളെ കണ്ടില്ല
ആഹ് ഞാന് കൂടാനൊക്കെ ആഗ്രഹംണ്ടായിരുന്നു പക്ഷേ ഒര് ആഹ് ജോലി ആവശ്യർത്തം ഞാന് പൊറത്തു പോയിരുന്നു ചെന്നൈ വരെ അതുകൊണ്ടാണ് കാണാൻ കഴിയാ ത് ഇനിയൊര് ഒഴിവുള്ള ദിവസം എന്തായാലും വരും അങ്ങട്ട് സ്‌ സ്കൂളിലേക്ക് കാരണം അവന്റെ പഠനകാ കുറിചാണ്ട് ചോയ്ക്കണം ന്നൊക്കെണ്ട് ങ്ങളേ നേരി ഇട്ടാണ്ട് നേരിട്ട് കണ്ട് അപ്പൊ അവനങ്ങനെ പഠ പഠനത്തിലൊക്കെ ങ്ങനെ
പണത്തിന് സാറാണ് പിൻ പിൻവാക്ക അവസ്ഥന്നുല്ല പക്ഷെ ചെറിയ പ്രശ്നണ്ട് കാരണം ഓന് ഈ പരീക്ഷം വരുമ്പോം അതൊരു പേടി വെപ്രാളം അത് ഇനി വീട്ടിലെ സമ്മർദ്ദം മൂലാണോ ഇനി പൊറത്തില് സമ്മർദ്ദം മൂലാണോ അഒന്നും അറിയില്ല
അത് വീട്ടിലെ സമ്മർദ്ധം മൂലല്ല അത് അവന് പണ്ടേ ഉള്ള ഒരു ചെറിയ പ്രശ്ന അവന് അ ചെലങ്ങളൊക്കെന്ന് കൂട്ട്യയക്കാന് പണ്ടേ ഒരു ചെറിയ പ്രശ്നംണ്ടായിരുന്നു അയിന്റെ പേടിയാണ് പ്രത്യേകിച്ച് ആദ്യ പ്രാഥമിക പഠനല്ലേ ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ അതയാെ അക്ഷരള് കൂട്ടി വായിക്കുമ്പള്ള ആ പേടിയ അപ്പൊ എക്സാമിന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോ തോൽക്കുവെന്നുള്ളൊരു പേടി
ആ അതെ ആ ഒ ഓരോ കുട്ടിന്റെ രക്ഷിതാക്കള് വന്നീന് പിന്നെ അതായത് സബ്ജ അതാത് വിഷയത്തിന്റെ ടീച്ചർമാരും കണ്ടിട്ട് ആ കുട്ടീടെ നിലവാരം അതായത് ടീച്ചർമാര കുട്ടീനെ കുറിച്ച് തന്റെ രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടായിന്
ആ ഓൻക്ക് ഈ ല ഭാഷാ വിഷയങ്ങള് ഉണ്ടാവൂലെ അയിലായിരിക്കും കൊറച്ചും കൂടി പ്രശ്നം ഉണ്ടാവാ കാരണം അവൻക്ക് അക്ഷരങ്ങള് കൂട്ടി വായിക്കാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല പിന്നെ അവന്റെ സംസാരത്തിന് ചെറിയൊരു പ്രശ്നംണ്ടാവും അത് പണ്ട് മുതലേ ഇള്ളതാ ആ അയിന് ചെറിയൊരു ഏ ഡോക്ടറൊക്കെ കാണിക്കുന്നുണ്ട് ഈ സംസാരം ഒന്ന് റെഡിയായിക്കിട്ടാന് നേരെയായി കിട്ടാൻ അപ്പൊ അതും കൂടി കയറുമ്പോ അവന്റെ നിലവാരം എന്ന് പറയുമ്പോ ബാക്കിയുള്ള പഠ നപഠിക്കാനൊക്കെ ഭയങ്കര ഉഷാറ ഓ ന് രാത്രി കുത്തിരുന്ന്ങ്ങാ ട്ട് ഇങ്ങനെ എന്ന് പഠിച്ച പക്ഷേ ഓൻക്ക് അത് കൂട്ടി വായിക്കാനുള്ള ഒരു ഇത് മന മനപ്രയാസം അതാണ് വലിയ പ്രശ്നം അതൊന്നന്ന് മാറ്റിയെടുക്കാനാണ് ഞാന് സാറിനെ ഒന്ന് നേരിട്ട് കാണണംന്ന് വിചാരിക്കണത് അമ്മേന്നിട്ടേ അതിനുള്ള എന്തെങ്കിലുമൊക്കെ സമ്പ്രദായം ഉണ്ട് സ്കൂളിൽ ഈ ചെറിയ കുട്ടികള് ഭാഷകള് കൂട്ടി വായിക്കാനും അവർക്ക്ത് എഴുതാനുക്കെ പഠിക്കാള്ള
ആഹ അങ്ങനെ നമ്മുടെ സമ്പ്രായ ഇപ്പൊ ഇത് ഗവൺമെന്റ്ാണെങ്കിലും ഓരണകൂടാണെങ്കിലുംന്ന് കൊണ്ടിട്ടുണ്ട് ഓരോ വിദ്യാലയത്തിലാണങ്കിലും ഇപ്പ ഓരോ എക്സ്ട്രാ ക്ലാസ് എടുത്താലും അതിൽ കൂടുതൽ ക്ലാസ്സ് എടുത്തിട്ടാണെങ്കിലും ഇപ്പൊ ടീച്ചർമാര് ഓരോ ടീച്ചർമാരും തറെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടും ഇപ്പ നിലവാരല്ലാത്ത കുട്ടികള് അതായത് ഒന്നും പി ഒന്ന് കുറച്ച് പിൻ കോട്ടണ് പിൻകോട്ടണെങ്കിൽ ആ പിന്നോട്ട് നിന്ന കുട്ടികളെ മുന്നോട്ട് നിാല് അവരെ നല്ല രീതിയിൽ പരിചയം ചെയ്യുന്ന കുറെേ ടീ ടീച്ചർമാർ ഇപ്പോ പല അധ്യാപ പല സ്ഥാപനത്തിലൂടെയും ജോലി ചെയ്യുന്നുണ്ട് അത്രമൊ ഒരു സ്ഥാപനത്തിൽ നമ്മളുടെ കീഴും ഇപ്പോ ഈ സ്ഥാപനത്തിലുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സാമൂഹത്തിൽ സമ്മർദ്ദം കുറക്കാനാണ് ഇപ്പൊ ഈ കരാട്ട ഓരോ സമ്പ്രദായം ഇപ്പോൾ നമ്മൾ ഓരോ വിദ്യ ലയങ്ങളും കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ഭരണകൂട ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും അപ്പൊ അതിൽ നിന്നല്ല ഒരു സമ്മർദ്ദം കുറക്കാൻ മൂലമാണ് ഇപ്പ എന്ന അജണ്ടയോട് കൂടിയാണ് അവര് ഈ സമ്പ്രദായം മുന്നോട്ട് വെക്കുണ് ഈ യു യുക്തിചിന്ത അതുപോലെ
അപ്പൊ ഈ പരി ഈ സം ഈ അവന്റെ സംസാരത്തിന്റെ വൈകല്യം മാറ്റാൻള്ള പ്രത്യേക പരിപാടികളൊക്കെ സ്കൂളിൽ നടക്കുന്നുണ്ടല്ലേ അപ്പൊ അയ്ന് എക്സ്ട്രാ ചലവ് എന്താകുമോ കൂടുതൽ ചെലവുകള്
ചിലവ ഒന്നും വേില്ല നമ്മളരു സ്ഥാപന രീ്തിപ്പോ നമ്മൾ ചിലവ് ണ നമ്മള ഇഷ്ട ഒരു ഇ എന്താ ഒരു പണയിടപാട് മൂലം നമ്മള് നടത്തിണ്ട് ഇപ്പം സ്ഥാപനത്തിലേക്ക് നിങ്ങൾ പൈസ തന്നിട്ടാണെങ്കിലും പണം അടച്ചിട്ടാണെങ്കിലും ഇങ്ങള് അതില്ലല്ലാം പെടുത്തിക്കൊണ്ടാണെ യെസ്ട്രാ സമ്മർ പോലെ കരാട്ട ക്ലാസും
ഈ സം സ ഈ സാധനങ്ങളൊക്കെ വെര്ന്നതെ ഈ പരിപാടികളൊക്കെ വെരുന്നത് ഈ സാധാ സ്കൂള്ന്റെ ടൈമിലാണോ അതോ എക്സ്ട്രാ ഏഹ് കൂടുതൽ സമയം ആഹ് എടുക്കുന്നുണ്ടോ രാവിലേയോ അല്ലേ വൈന്നാരോ സ്കൂൾ വി ബെല്ല് ബെല്ലട്ച്ചിട്ട് കൂടുതൽ സമയം എടുക്കാ അങ്ങനത്തെ കൊറച്ച് കുട്ടികൾക്ക് വേണ്ടി അതൊക്കെണ്ടോ
നമ്മള് അതിന് രീതീല് ഓരോ സമയം വെച്ച്ക്ക്ണ് ഇപ്പൊ രാവിലേയും കൊറച്ച്ണ്ടാവും ആദ്യത്തെ ഒന്നോ രണ്ടോ സമയങ്ങളില് അതുപോലെ തന്നെ അവസാനത്തെ ര രണ്ടോ മൂ അവസാനത്തെ സമയങ്ങളിലുണ്ടാവും ഈ എന്താ സമ്മർദ്ദം കൊറക്കാൻ അവർക്ക് അവരുടെ അവരുടെ തെരക്കിനനുസരിച്ചാണ് അമ്മക്ക് ഇപ്പഴാ കു കുട്ട്യളാണ് കുട്ട്യാളാറിയുമ്പോ ഓല്ക്ക് വൈകുന്നേരങ്ങളില് കളിക്കാനൊക്ക പലെ ഏഹ് സമ്മർദ്ദം കൊറക്കാൻ ഏറ്റവും നല്ലെ കളിയാണ് ഇപ്പ ഞമ്മക്കറിയാ ഇപ്പോ ഞമ്മള് ഈ ലോക കപ്പ് നടന്നോണ്ടിരിക്കാണ് അപ്പോ അങ്ങനെ ആ മൂലമൂ അവരെ നമ്മളധികം പിടിച്ച് വെക്കാറില്ല
ആഹ് കളിക്കാനൊക്കെ അവന് ഭയങ്കര ഉസ്സാറാണ് കാരണം ഞാൻ ഓനെ ഇബടെ ക്യാമ്പിന് വിടല്ണ്ട് കളി കളിക്ക് വൈകുന്നാരങ്ങള്ല് ഏഹ് അതൊര് നല്ല പെർഫോമൻസവടെ കാഴ്ച വെക്ക്ണ്ടെന്നാണ് അവന്റെ ക്യാമ്പി ന്റെ സാറ് പറഞ്ഞിരുന്നത്. അപ്പൊ കളിക്കാനൊക്കെ അവന്ക്ക് ഭയങ്കര ഉസ്സാറേക്കാ അവന്ക്കു കാണ്ച്ചൊട് ത്താ മതി അവൻ കളീല് വേം ചേരും പക്ഷേ ഈ ഈ ഇന്ന്ട്ട് എക്സ്ട്രാ പരിപാടികള് ഇണ്ടാവൂല്ലേ നമ്മളെ ഈ സംസാരങ്ങളൊക്കെ റെഡിയാ ക്ലിയർ റെഡിയാക്കാനുള്ളെ അയിനൊക്കെ ഈ രാവിലെ ഞമ്മള് ടൈമെട് ക്കാണെങ്കിലെ അയിന്പ്പം രാവിലെ അപ്പോ അവടെ എത്തിക്കാനുള്ള സ്കൂൾ ബസ്സ് നേരത്തെ വരോ?
ആഹ് അത് ഞമ്മൾ അഹ് ഞമ്മൾ കൂടി ആലോയിച്ച് സംസാരിച്ചിട്ട് അറിയിക്കാ പിന്നെ അതുപോലെ തന്നെ ഇപ്പ അമ്മക്കറില്ലാ അ അമ്മളെ ഇപ്പത്തെ കാലം പറിണെ ആധുനിക കാലം പറിണത് ഇപ്പോ കുട്ട്യൾക്ക് ഒരു സം ഒരു ആത്മവിശ്വാസല്ല കാരണം ഇഞ്ഞ് എന്തിലേലു പരാജയ ട്ടാലും പരീക്ഷ ആണെങ്കിലും എഴ്തിയേല്ല് അവര് ആ ഒര് രീതിയില് പരാജയപ്പെട്ടാലും അവരോട് അവരുടെ ആത്മവിശ്വാസം കളഞ്ഞുകൊണ്ട് അവരെ ആത്മഹത്യക്കും അതുപോലെ തന്നെ അവര്ടെ ജീവിതം ഇല്ലാതാക്കുന്നയാണ് അതാണ് ചോ അതാണ് ചോദിക്ക്ണെ ആദ്യം വീട്ന്ന് സമ്മർദം ഉണ്ടോന്ന്? ഇപ്പ ഈ വീട്ടി സമ്മർദ്ദം ഉണ്ടാവുമ്പോ പഠിപ്പതിനും കാണൂല്ല
മ്മർദൊന്നും ഇല്ല രാത്രി അവനോട് പഠിക്കാൻ ഇങ്ങനെ പറിയും അപ്പൊ അവന് ആഹ് ചെലപ്പോ അവന് പഠിക്കാൻ കൊറച്ച് അവന് അതിന് കൊറച്ചങ്ങട്ട് നിക്ക്മ്പോ ഓന്റെ ഉമ്മ മദറ് കൊറച്ച് ചെല്പ്പോ ഒന്ന് വടിയോ എന്തെങ്കിലൊക്കെ എട്ത്ത് ഒന്ന് ശകാരിക്കോ എന്തെങ്കിലൊക്കെ ചെയ്യും അയിനൊന്നും സമ്മർദ്ദംന്ന് പറയാ പറ്റൂല്ല കാരണം അഹ് പഠിക്കാനള്ളൊരിതാണല്ലോ അതേ ബണ്ടാവോള്ളു അല്ലാതെ ഞാൻ അവിടെ ഇണ്ടാവൂല്ല അധികും ഞാൻ അധികം അവ്ടെ ഇണ്ടാവേല്ല അപ്പൊ ഞാൻ ഓനെ കാണേല്ല പക്ഷേ ഓന് എല്ലാ ടൈമ് രാത്രി അധികം ഇരിക്കല്ണ്ട് അഥവാ ഇരിക്കാതെ വന്നാലും അവന്റെ ഉമ്മ കൊറച്ച് ഏഹ് കർക്കശക്കാരിയാണ് അപ്പൊ ഒന്നാണ്ട് വടിയൊക്കെ എടുക്കും ചെലപ്പോ അതാണ് അത് സമ്മർദ്ദോന്ന് പറയാൻ പറ്റൂല്ല എന്നാലും പേടിയായി തോന്നുന്നുണ്ടോന്ന്ള്ളത് ഇപ്പയ് തോന്ന്ണ്ടായി
ഇങ്ങള് വന്ന്ട്ട്ണ്ടെങ്കി നല്ല നല്ലായിരുന്നു കാരണം ഓരോ ടീച്ചർമാരും അവരുടെ അഭിപ്രായം കുട്ടിനെനുസരിച്ച് ചോയിച്ച് ഇങ്ങനെ ഇങ്ങള്ക്ക് മനസിലാക്കാല്ലൊര് ടൈ ഏഹ് സമയ തായിരുന്നു ഇങ്ങളെ വിളിച്ചിരുന്നേ അപ്പൊ അതായത് ടീച്ചർമാരോട് സംസാരിച്ച ആഹ് കുട്ടിയുടെ നിലവാരം അത്രത്തോളംമാണെന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാം. അത്ര ഒരു സാഹചര്യ ഞങ്ങള് ഒരുക്കിയിരുന്നത്. ഇപ്പോ ആഹ് കുട്ടി പറയണേ ക്ലാസ്സില് നല്ല സ്വഭാവാണ് പഠിത്തത്തിൽ ചെലേ വിഷയങ്ങൾ ചെലേ അവൻ പിറകോട്ടാന്നാ പറിണേ കാരണം ഈ കണക്ക് ഗണിതം പോലത്തെ പല വിഷയങ്ങളും ഉണ്ടാവും. ആഹ് വിഷയങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ടാണ് അപ്പ അയിൽ കൊർച്ച് നമ്മള് മുൻതൂക്കം നൽകേണ്ട ആഹ് പഠിച്ചതില് അപ്പൊ ഒന്ന് വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങള്
വരാന് നല്ല താല്പര്യണ്ട് പക്ഷെ ഞാന് വടെ പൊറത്തായി പോയി ഇഞ്ഞ് ഒര് രണ്ടിസം കൊണ്ട് ഞാൻ നാട്ടിലെത്തും രണ്ടിസം കഴി റ്റൊര് പ്രവൃത്തി ദിവസം ഞാൻ അങ്ങട്ട് വരും എല്ലാം ടീച്ചർമാരെ ഒന്ന് കാണാനോ ഓന്റെ എല്ലാ ടീച്ചർമാരെയും ഒന്ന് കാണാനെ. അപ്പൊ എന്നായിരിക്കും അഒടെ ടീച്ചർമാർക്കൊക്കെ ഒന്ന് ഒഴി ഒഴിവ് ഇഞ്ഞ് ഒര് രണ്ടിസം കഴിഞ്ഞിട്ട്?
ആഹ് നിങ്ങള് വന്നോളൂ നിങ്ങള് ഒഴിവ് പോലെ വന്നോളു. അപ്പൊ ടീച്ചർമാര് സംസാരിച്ച് അവരുടെ നിലവാരം നിങ്ങക്ക് മനസ്സില ലാക്കാൻ സാധിക്കും കാരണം
സ്കൂളിന്റെ ടൈം തന്നെ വരുന്നല്ലേ നല്ലത്. സ്കൂൾ നടക്ക്ണ സമയം
അത് നല്ലേ അത് നല്ലേ ടീ ടീച്ചർമാർക്കും സുഖേക്കാരം ഇങ്ങൾക്കു സുഖേക്കാരം കാരണം ആഹ് സമയത്ത് ടീച്ചർമാര് ഇവടെ ഇണ്ടാവാൻസ് ചേൻ ഏഹ് സാധ്യതയുണ്ട്. അപ്പോ അത്രള്ള അത്രയും മേൽ നല്ല സുപരിചിതമായ ടീച്ചർ ആരാണ് ഇപ്പം ഇപ്പം ടീച്ചർമാര് ഇപ്പം ഏഹ് ചീർ ടീച്ചർമാരെല്ലാം ഒരു കൗമാര പ്രായക്കാരാണ്.
ആഹ് ഓക്കെ
അപ്പൊ അവർക്ക് വല്യ തെരക്കൊന്നും ഉണ്ടാവുല കാരണം അവര് അവരുടെ അതായത് കുട്ടികളുടെ രീതിൽ നല്ല രീതിയിൽ അവരുടെ സമയം ചെലവഴിച്ച് കൊണ്ട് അവരുടെ കളിക്കും അ അവരോടെ അപ്പം ഉല്ലസിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോണേ ഇപ്പ അവര് ഈ അധ്യാപക മേഖല പറിണ അങ്ങനെ തന്നെയാണല്ലോ.
പിന്നെ ഓന്റെ ഉമ്മ ഒരു കാര്യം പറയുന്നരുന്നു ഓൻ്റെ ഉമ്മ ഒര് ചെറിയൊരു ജോലിക്ക് പോട്ന്ന രാവിലെ ഓഹ് എന്നും ഓൻക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ഉണ്ടാക്കി വെക്കാൻ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോ ഇത് അഒടെ സ് സ്കൂൾൽ കുട്ടികൾക്കുള്ള ചോറ് കിട്ടണം കിട്ടോ ത് ഒന്നും ഇതായാല് എഴ്ത്ത് അതിന് നെന്തേ നമ്മള് കൂടുതൽ ചെലവ്ണ്ടാവോ കൂടുതൽ പൈസ തരേണ്ടിരോ?
ഏഹേ ഇങ്ങളാണ് ആദ്യായിട്ട് ഈഫ് ഏഹ് ചോറിൻ്റെ കാര്യം ചോദിച്ചിണത് കാരണം ഓരോ കുട്ട്യളും രക്ഷിതാക്കൾ വീട്ട്ന്ന് പറഞ്ഞേക്കും ചെലപ്പോം ചോറ് ഇല്ലാതേക്കാരം.
ആഹ് ഓന് ഓനോട് ഞാൻ ചോദിച്ചപ്പോ വിദ്യ ഓനോട് ഞാൻ ചോദിച്ചപ്പോ ഓൻ പറഞ്ഞേ എല്ലാരും വ് വീട്ട്ന്ന കൊണ്ടര്ല്ലേ അപ്പൊ അവിടെ ചോറില്ല അങ്ങനെ പറഞ്ഞതേ. എന്താറിയില അഒടെ അഒടെ സ്കൂളില് ചോറുണ്ടാവുലേ വിചാരിച്ച്
ആഹ് ഇബടെ ചോറുണ്ടതാ. ചെലേ കുട്ട്യൾ എന്താ ചെല കുട്ട്യൾ നൊണ പറിം കാരണം ഓര്ക്ക് കുട്ട്യൾക്ക് പൊർത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടും ചെല കുട്ട്യള്ണ്ട് നേരങ്ങോട്ട് അഒട്ന്ന് പ്ലേറ്റ് ഊന്തി കൊണ്ടരുംങ്ങട്ട് ഇവട്ന്ന് ഒന്നും വാങ്ങാതെ അവരെ പൊർത്ത് പോയിട്ട് നല്ല ഭക്ഷണം കഴിക്ക്ണ കൊറേ കുറച്ച് ആൾക്കാരുണ്ട് ആ കുട്ടികളൊന്ന് വിടാക്കണ ഏറ്റവും നല്ലത് കാരണം അതൊക്കെ ഫാസ്റ്റ് ഫുഡ് അതൊക്കെ നല്ലൊരു നമ്മളെ ഭക്ഷ്യസുരക്ഷ നമ്മളുടെ ശരീരത്തിനന് അതുപോലെ തന്നെ കേടാക്കുന്ന ഒരു ഒന്നാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത്
ആഹ് പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കൂല ഓന് വീട്ടിൽ നിന്ന് കൊണ്ടു പോണ ഫുഡേ കഴിക്കുള്ളൂ അതായത് ഇപ്പോൾ ഒന് ഉമക്ക് വീട്ടിൽ നിന്ന് പുട്ട് ഉണ്ടാക്കാനാണ് പ്രശ്നം കാരണം രാവിലെ തന്നെ ഒരു ഡ്യൂട്ടിക്ക് പോകണതൊണ്ടേ അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്
ആഹ അതെപ്പ നിങ്ങൾ നിങ്ങളെ തിരക്ക് മനസ്സിലായികൊണ്ട് നല്ലൊരു തിരക്കില് ഒഴിഞ്ഞു തിരക്കൊഴിയുമ്പോൾ നിങ്ങളൊന്നുക്ലാസ്സ് സ്കൂളിലേക്ക് വരി ഇന്നാ വിശദമായി നമുക്ക് സംസാരിക്കാം എന്ന് കരുതുന്നു
ഓക്കെ ഓക്കെ ഓക്കേ ഞാൻ ഒരീസം വരാം എന്തായാലും
ആഹ ശരി